ഹലോ കേൾക്ക
ആഹ് കേക്കോണ്ട്
എന്തൊക്കെ വർത്തനാ
നല്ല വർത്താനം ഉം ഫുഡ് കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു ളം സണ്ടേയായിട്ട് എന്താ സ്പെഷ്യല്
ചിക്കൻഫ്രൈ മുരിങ്ങ കറി
ഏ എനെ മഴൊക്കെ ഉണ്ടോ അവിടെ
ഇപ്പല്ലേ രാവിലൊക്കെ ഉണ്ടായിരുന്നു
ഉം ഇവിടെ നല്ല മഴ ഉം പിള്ളോരൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ഫുഡ് കഴച്ച് ഞങ്ങള് കി- ഇന്ന് ഉച്ചയ്ക്ക്
ഏ
ആ
പിന്നെ കൃഷിയൊക്കെ ചെയ്യുണ്ടോ നിങ്ങള്
കൃഷിയെന്നും ചെയ്യണില്ല ഞാന് പച്ചമുളക് കുഴിച്ചിണ്ട് അയിമേണ്ടാവണുണ്ട് അത് പൊട്ടിക്കും ഉം ഇനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല
അയ്യേ
പിന്നെ വേറെന്താ വിശേഷം
വിശേഷം
ഉം
മഴയിയിട്ട് പുറത്തക്കൊന്നും ഇറങ്ങാൻ പറ്റണ്ടാവലേ അല്ലെ ഉള്ളിൽ തന്നെ ആവൂലെ
ആ
പിന്നെ വേറെന്താ
ഫ്രണ്ടായിട്ട് യാത്രൊന്നും പോണില്ലേ
ഫ്രണ്ടായിട്ടൊന്നും യാത്ര പോണില്ല വീട്ടിൽ തന്നെ ഈ മഴയത്ത് എവിടക്ക് യാത്ര പോവാനാ
ആ പിള്ളേരൊക്കെ ഇങ്ങനെ അലമ്പുള്ള അലമ്പുള്ള കുട്ടി കുട്ടികളാണ്
ചെറുതായിട്ടൊക്കെ ഉം രണ്ടാരും കൂടി ഒ- അതാണ് ഉണ്ടാവ ഒറ ഒരാൾ ഒറ്റക്ക ആവുമ്പോ വല്യയ കുഴപ്പില്ലാതെ പോവും
ഉം
അങ്ങനെ ഈ ഫുഡൊക്കെ അങ്ങനെ എല്ലാമുണ്ടാക്ക ഓ യൂട്യൂബിനോക്കീട്ടാ ഉണ്ടാക്കാ
കൊറച്ചൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കൻ അറിയാം ഉം ഉം
ആണ് പുറത്ത് പോയി കഴിച്ചി- ന്നതാ താല്പര്യം ഇവിടുന്ന് കഴി ഉണ്ടാക്കുന്നതാ
അതിപ്പം അല്ലാതെ കൊണ്ടേപോകൂല അപ്പൊ ഞങ്ങൾ ഇവിടെത്തന്നെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി പരീക്ഷിക്കും
അപ്പ എല്ലാതും ഞമ്മക്കന്നെ നോക്കല്ല അല്ലെ പിന്നെ വേറെന്താ മക്കളൊക്കെ എവിടെ
മക്കളിക്കെ ഒരാൾ എറ്റെടുത്തുണ്ട് ഒരാളവിടെ കടക്കണ് ഒരാളവിടെ പന്ത് കളിക്കണ്
പിന്നെ എങ്ങനെ ചെറിയ മക്കക്കൊക്കെ സ്കളിൽ എങ്ങനാ പോകാൻ മടിയൊക്കെയുണ്ടാ ആ മടിയൊക്കെ
ആഹ് പോണ സമയത്ത് ചെറുതായിട്ടെന്ന് കരയും പിന്നെ ശരിയാകും ഉം പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് രണ്ടു പിള്ളേരും ഞാനും ഉം
ആ
വേറെന്താ ആട്ടേ മന്തിയൊക്കെ ഉണ്ടാക്കോ മന്തിയൊക്കെ ഉണ്ടാക്കാച്ചുണ്ടോ
മന്തി ഉണ്ടാക്കാന്ന് വച്ച ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല
ഉ എന്താ പരീക്ഷിച്ച നോക്കിട്ടില്ല
പക്ഷെ ഞമ്മള് വേടിക്കണ മന്തിന്റെ ടേസ്റ്റ് വരുന്നില്ല ഉം പിന്നെ ഇവിടെണ ആൾക്ക് പിന്നെ മന്തിനൊണ്ട് താല്പര്യമില്ല അപ്പൊ അധികം ബിരിയാണി ഉണ്ടാക്കും
ഉഹ പിന്നെ നമുക്ക് പുറത്തു പോയി പോയി കഴിക്കാനാവും താല്പര്യം പുൊറത്തു പോയി കഴിച്ചാൽക്ക് െ പത്ര കേൾ ഒന്നും വേണ്ടല്ലോ
ആ
പിന്നെ നട പോയി കഴിച്ചാ നീച്ചു പോര നമ്മെ വീട്ടിലാകുമ്പോ നമ്മള ഇണ്ടാക്കിയ നമ്മൾ തന്നെ അതൊക്കെ ചെയ്യുവൊക്കെ വണ്ടേ
ആഹ പൈസ ഉണ്ടെങ്കി കൊഴപ്പില്ല പുൊറത്തു പോയി അങ്ങനെ ഫുഡ് കഴിക്കാം
ആഹ
നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അപ്പൊ എപ്പോഴൊന്ന് പുൊറത്ത പോയി ഫുഡ് കഴക്കും നടക്കുന്നുല്ലോ
ആഹ പിന്നെ എന്താ
പിന്നെന്താ
പിന്നെ എന്താ സുഖായിരിക്കണും മഴയാണെങ്കി മഴ വെയിലാണെങ്കി വെയിലല്ന്ന് ഫുുള്ളായിട്ട് മഴ തന്നെ
ആ ഇന്നെ കുട്ടികളെ കൊണ്ടായാക്കാനൊന്നും ഇല്ലാത്തൊണ്ട് കുഴപ്പമില്ല
ആഹ പാടത്തൊക്കെ അല്ലേ എങ്ങനെയ വെള്ളമൊക്കെ ഉണ്ടോ പാടത്തൊക്കെ
ആ അപ്പൊ കൊറവുണ്ട് നല്ല മഴ പെയ്തെങ്കി നല്ല വെള്ളം വരും ഇപ്പൊ കൊറവുണ്ട് വെള്ളം
ഉം
പിന്നെ മഴയത്ത് കുട്ടികളൊക്കെ കളിക്കാൻ ഇറങ്ങൊക്കെ ചെയ്യോ
ഇല്ല കുട്ടികൾക്ക് ജലദോഷാണ് ഉം
പിന്നെ നിങ്ങെല്ലാ ഫുഡും ഉണ്ടാക്കുവോ
ആഹ ഞാൻ ഒ ഇതൊക്കെ ഉണ്ടാക്കും ഒക്കെ പരീക്ഷിച്ചു നോക്കും
ആ ടെസ്റ്റ് എണ്ട് പറയോ ഹസ് ക്കെ
ആഹ് വല്യ കൊഴപ്പല്ലറി ഉ യൂട്യൂബ അല്ലേ യൂട്യൂബിൽ നോക്കക്ക് എല്ലാതും ഉണ്ടാക്കാൻ വയിക്കുല്ലോ
ഉം
പിന്നെ എന്താ
പിന്നെ എന്താ അങ്ങനെ പോണ
ഉം എന്ന ഉച്ചകത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാ കിടന്ന് ഉറങ്ങുവൊക്കെ ചെയ്യോ
ആഹ ചെിലപ്പോ ഉറങ്ങും ചെിലപ്പോ ഉറങ്ങല അങ്ങനെ സാഹചര്യത്തിനനുസരിച്ചിട്ടൊക്കെ
ഈ മഴയത്ത് നല്ല കടന്നുറങ്ങാനൻല്ല സുഖക്കാ നല്ല തണുപ്പ് വഴിക്കാരും
ഉം ചെപ്പ പിള്ളേര് ഉറങ്ങൂല ണ്ടേന് വീട്ടില് കടന്ന് ബഹളം ഉണ്ടാക്കണം
ആഹ
അ
വേറെന്ത് വിശേഷം
ആ ഒന്ന നല്ല വിശേഷം
ഉം പിന്നെ പൊറത്തൊക്കെ ടൂറൊക്കെ പോവോ
ഏയ് അങ്ങനൊന്നും അങ്ങനെ കൊണ്ടോവൂല ഉം പൊറത്തു പോണതൊന്നും അങ്ങനെ ഇഷ്ടല്ലാത്തൊരാളാ പിന്നെ നമ്മുക്ക് സ്വന്തായിട്ട് വണ്ടിയൊക്കെണ്ടെങ്കിലല്ലെ പോവണൊക്കത് താല്പര്യം ഇണ്ടാവുള്ളു
വീട്ടില് പണി കഴിഞ്ഞാ വീട്ടിൽ തന്നെടിരിക്കൂല്ലേ
ആ
ആ അല്ലാതെ ബോറടിപ്പിക്കൂല വീട്ടിലൊന്നും പിന്നെ കൊഴപ്പില്ല
ആ ആ ഓ പിന്നെ ബോറടിക്കോന്നു പിന്നെ മൊബൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ കാരണം സമയില്ലായിയുള്ളൂ
ആ പിന്നെന്താ
ഇപ്പൊ എന്താന്ന് മീനൊന്നും കിട്ടീലാ
ഉം
മി
ചെല സമയത്ത് റേഞ്ചന്നെ ഉണ്ടാവില്ല ഇപ്പൊ നല്ല റേഞ്ച് കൊഴപ്പൊന്നുല്ലാതെ ഉണ്ട് ഇന്ന് മഴ ആയിട്ടാ തോന്നണെ റേഞ്ചിന് കംപ്ലൈന്റ് ഇണ്ടായിരുന്നു
ഏഹ് മീനൊന്നും കിട്ടീലന്ന്
മീനിന് ചിക്കൻ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് മീൻ മേടിച്ചിട്ടില്ല ഉം
ആഹ് ആഹ്
ഉം
പിന്നെ ഞായറാഴ്ച എല്ലാരോടെയും എന്തായാലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും ചെലോരോക്കെ ചെലോ
ഞങ്ങ ഞങ്ങള് വെള്ളിയാ വെള്ളിയാഴ്ച ഉണ്ടാക്ക ഉം ഉം പിന്നെ
പിന്നെ വേറെ എന്താ ഇങ്ങനെ പോണു
ഉം
വൈകീട്ട് എന്താ ചായക്ക് എന്താ പലഹാരം ഉണ്ടാക്കണു അങ്ങനെന്തെങ്കിലും ഉണ്ടാക്കുവോ
നൂഡിൽസ് ഉണ്ടാക്കാന്ന് കരുതിയാണ്
നമ്മള് ഉച്ചക്കത്തെ ഫുഡ് ഇനി അടുത്ത ഫുഡിന് ഉണ്ടത് എന്താന്നുള്ളൊരു തീരുമാനം എടുത്തുക്കോല്ലോ
ആഹ് ആഹ് അത് സെറ്റ് ആക്കീട്ടാല്ലെ കെടക്ക
ആഹ് എന്നാ പിന്നെ രാ എണീച്ച പിന്നെ അതാ ആലോയി ക്കണ്ട വൈകീട്ടും അങ്ങനെ തന്നെല്ലെ ഞമ്മള് രാവിലെ കെടക്കുമ്പോഴ്ത്തന്നെ എണി ഉണ്ടാക്കാന്നുണ്ട ഒരു ഇതിനാവും രാത്രി കെട ഒക്കെ സെറ്റ് ആക്കിയാ പിന്നെ രാവിലെ ണീറ്റാ വല്യ കൊഴപ്പല്ല്യാ ത അഹ് ഇണ്ടാക്കാ പിന്നെ മൂത്ത മോള് എന്താ ഡി
ആഹ് ഡിഗ്രി ഫസ്റ്റ് ബി കോം ആണ് ഇട്ത്ത്ക്ക്ണ്.
ബി. കോ മോ ഉം
ഉം
പിന്നെ ക്ലാസ്സൊക്കെ തൊടങ്ങിയോ?
ആ ഒരാഴ്ച കഴിഞ്ഞു ക്ലാസ്സ് തുടങ്ങീട്ട്
ഉം പിന്നെ പിന്നെ വേറെന്താ വിശേഷം
ആ
വേറെ എന്താ നല്ല വിശേഷം കൊഴപ്പൊന്നു ഇല്ല ഇന്നും മഴൊക്കായിട്ട് എളുപ്പം പണി കഴിഞ്ഞു പൊറത്ത പണിയൊന്നും അധികം എടുത്തി ട്ടില്ല ഉള്ളിലുള്ള പണികളൊക്കെ എടുത്ത് അങ്ങനെ പെട്ടെന്ന്ഉളുക്കേറി അമ്പോ പിന്നെ മുറ്റടിക്ക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ
ആഹ് ആഹ്
ഉം
മുറ്റടിക്കാനുള്ള സമയൊക്കെ കിട്ടി
കിട്ടിക്ക്ണു പക്ഷെ മഴയായ കാരണം ഇങ്ങനെ നനഞ്ഞ് ഇതായിട്ട് നമുക്ക് അടിക്കാനൊര്
ആഹ്
പിന്നെ വേറെന്താ
വേറെന്താ അങ്ങന പോന്ന്
ഉം
ഉം
ഉം തന്ന വേറെന്ത് വിശേഷം വേറെന്ത് വിശേഷം
പോണ് ഹോസ്പിറ്റലാതെ അങ്ങനെ പോണ്
ഉം അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലെനി നാളെ മുതൽ സ്കൂളുണ്ടല്ലോ അല്ലേ
ആഹ് ആഹ്
സ്കൂള് തുറന്നാ പിന്നെ അതൊരു ടാസ്ക് തന്നെയാണ്
ആ കുറച്ച് കൂട്ടീട്ട് പോവല്ലേ ഉം
ശെരിയ
രണ്ടു ദിവസം ലീവ് ഉണ്ടായതല്ലേ അപ്പേ ര ഇനി നാളെ ഒറപ്പൊക്കറിയില്ലുണ്ടോ ഉം ഉം ഓക്കെ